ശൊ ആഹ് ഈ കുട്ടി എവിടെ? ട്ടുണ്ട്.
ഉം ഫുഡൊക്കെ കയ്ച്ചോ?
ഫുഡൊക്കെ കയ്ച്ചു എന്താ വീട്ടില് വിശേഷൊക്കെ? ഇന്ന് ജോലിയില്ല ഇന്ന് മയ മഴല്ലേ. എന്താ എന്താ വീട്ടിലൊക്കെ വിശേഷം ഓ മഴേനൊള്ളു രണ്ടു ദിവസമായി മഴ ഭയങ്കര മഴയ ഉ ഉ
എന്താ വീട്ടിലെ വിശേഷ
ഇങ്ങളെന്താ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ് നല്ല വിശേഷം
ആഹ് അഹ് കൃഷിയൊക്കെ ചെയ്യണ്ട് ഒരു ഫാമുണ്ട് കൃഷിയുണ്ട് ഉം ഫുള്ള് ജൈവ വളാണ് ഞങ്ങളാ ഏഹ് നിങ്ങളെ കാലിഫാം ഒരു നൂറ് പോത്ത്ണ്ട്
എന്ത് ഫാമാണ്
പത്തൂറ പോത്തുണ്ട്
പോത്തോ ആടോ
പി ആഹ് ആഹ് പോത് പോത്ത് ഒരു പത്ത്
ഓ ഓ അതോണം കൃഷിക്കില്ല വള്ളൊക്കെ ഇങ്ങക്കന്നെ കിട്ടു
പോത്തുകളുണ്ട് ആഹ് കിട്ടും കിട്ടോ അവിടന്നും കിട്ടും പിന്നെ കൊറച്ച് ആട്ണ്ട് ആഹ് അങ്ങനെ അങ്ങനെ പിന്നെ കുറച്ച് വാഴണ്ട് റബ്ബറുണ്ട് കുറച്ച് ഉം അങ്ങനെ വീട്ടില് കൃഷി കുറച്ചുണ്ട് കൃഷി മുളക് മല്ലി ഏഹ് പിന്നെ ചീരണ്ട് കറുമൂസണ്ട് പ്ലാവിവിന്റെ കൃഷി ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ ച
വലിയേ ഫാം
കണ്ട് ചക്ക കൃഷി ചക്കന്റെ കൃഷീ ഉം വിളവ എടുക്കണ്ട് കൊറച്ചീച്ചെ കൊറച്ചീച്ചെ വിളവ കൊടുക്കും കുറച്ച് കടയിലേക്ക് കൊടുക്കും
ആഹ്
ഉം ആഹ് അറിയൊ ആഹ്
അപ്പൊ എത്ര ജോലിക്കാരുണ്ട് ഇങ്ങക്ക്
ജോലിക്കാര് ഇണ്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് ജോലിക്കാരുണ്ട്
ഓ
ഉം ഇതിമന്നു കിട്ടും ഒര്ക്ക വില പരിപാടി ഉണ്ട് കുറച്ച് പച്ചക്കറി നല്ല ജൈവമാണല്ലേ അപ്പം കുറച്ച് പച്ചക്കറി ചീരണ്ട് മുളക്ണ്ട്
ഉം
പിന്നെ പപ്പായുണ്ട് വൈദന മൂന്ന് നാല് വീതം വൈദന ഉണ്ട് പിന്നെ മുരിങ്ങയില മുരിങ്ങയില വേണപ്പൊ ഏഹ് അമേരിക്കയിലേക്ക് ചോദിച്ചി മുരിങ്ങയില കുറച്ച് പൊടിച്ചാണ്ട്
ആഹ് അതെന്ത് ഒണക്കി പൊടിച്ചാണ്ട് അത് ആഹ് ഒണക്കീട്ട്
ആഹ് ഒണക്കി ഉപയോഗിക്കാന് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി അമേരിക്കയിലേക്ക് ആഹ് അപ്പോ ഓരവിടെ വേ മുടി കൊഴിച്ചലിന് പിന്നേ കൊറച്ചു മരുന്നൊക്കെ ഇണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഓര് ഉപയോഗിക്കും ഉം ഉം ഉം
അപ്പൊ മുരിങ്ങന്റെ ഒരു തോട്ടം തന്നെ ഇണ്ടോ
ആഹ് അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ
ഓഹ്
ഇന്നെ കാലികളെ കൊടുക്കലുണ്ട് പോത്ത് പോത്തിനെ കച്ചവടണ്ട് ഒര് പത്ത് അറുപത് പോത്ണ്ട് ആഹ് പത്ത്‌ അറുപത് വലിയ വലിയ പോത്ണ്ട് രണ്ട് വലിയ
ആഹ് അതെ
ഉം അതിന് അയിനെ കൊട്ക്കും പോത്തിനെ ആഹ് കൊടുക്കണ്ട് കൊടുക്കണ്ട് പോത്തിനോ പോത്തിന് തൂ ക്കത്തിനനുസരിച്ചാണ് കിലോക്ക് അനുസരിച്ചാ പോത്തിൻ്റെ
ഉം ഉം അപ്പൊ നിങ്ങള് ഈ പര് പെരുന്നാളിനൊന്നും കൊട ത്തിലെ കന്നുകാലികളെ കിട്ടാനില്ലേനല്ലോ
ഒര് അയി ഇരുപത്തഞ്ചണ്ണം ഇരുപത്തഞ്ച് പോത്ത് കൊടുത്ത് പെരു ന്നാൾക്
ഓഹോ
ഉം ഒര് പത്ത് പത്ത് പത്ത് പതിനഞ്ച് രൂപ ആഹ് അതെ അതെ അതെ അതെ വലിയ വലിയ കർഷകരാ ആണ് ആഹ് പണിയാകും പറഞ്ഞിട്ടുണ്ട് തരാന്നൊക്കെ പറഞ്ഞിക്കണ് ആഹ് തെരായ്‌കാരം നോമിനേഷൻ കൊടുത്ക്ണ് ഉം ഉം
പഞ്ചായത്ത് ന്ന് വ ല്ല സബ്സ
ആ പഞ്ചായത്ത് നിന്ന് സബ്സിഡി ഈ നാളെ കൊടുന്നേരാ പറഞ്ഞു
ആഹ്
സബ്സിഡി ഇണ്ട് ഒക്കെ ഇണ്ട് കാലിത്തീറ്റ കിട്ടും റേഷൻ ആയിട്ട കിട്ട അവിടുന്ന്
ഓഹ് നല്ല ലാഭല്ല
ആഹ് അതെ അതെ അതെ നല്ല ലാഭ
പിന്നെന്താ ഇങ്ങളെന്താ ഓഹ് നിങ്ങെളന്താ പിന്നെ വൈ കോല അങ്ങനെ ന്ടേലും കൊടുക്കല
അല്ല അല്ല അല്ല ഞങ്ങള് പുല്ല് വെട്ടി ക്കൊണ്ടര്ല ഒര് ബംഗ ഒര് ബംഗാളി പെണ്ണ്ണ്ട് ഇവിടെ അപ്പൊ അവള് രാവിലെയും വൈകുന്നേരം പുല്ല് വെട്ടും
ഓഹ് ബ എന്താ പുല്ലിന്റെ കൃഷി കൃഷിയുണ്ടോ അതിനായിട്ട്
ഒര് ഏക്കർ പ്പാടുണ്ട് അപ്പൊ അവള് രാവിലെ പോകും ഏഹ് വെട്ടാൻ പോകും പുല്ല് സീനത്ത് എന്ന് പറയും ബംഗാളിയാണ്.
ബംഗാളിയാണ് അവള് രാവിലെ വെട്ടും വൈകുന്നേരം വെട്ടും
ആഹ് അതുകൊണ്ടേക്കു അന്യ സംസ്ഥാന കളിക്കാര് നമ്മള് മലയാളികളൊക്കെക്കെക്കെ പണി കൊടുക്
ആഹ് അന്യ സംസ്ഥാന തൊഴിലാളിയായാലും അവര് ജീവിക്കാൻ വേണ്ടീട്ടല്ലേ? മന്ഷ്യമ്മാരല്ലേ? അപ്പം നമ്മളീ മൂന്ന് അഞ്ചെട്ട് ആൾക്കാര്ണ്ട് ആള്കള്, അന്യ സംസ് സ്ഥാന തൊഴിലാളികള്. ആഹ് നമ്മള് കുടുംബം മാരിയാണ്. ആഹ്, ഒക്കെ മലയാളം പഠിച്ച് സൂപ്പറാണ്. ആഹ് അവർക്ക് നല്ല റൂമും കാര്യങ്ങളും പിന്നെ ഫുഡ്ഡ്‌ ഇണ്ടാക്കാനൊക്കെ നല്ല വൃത്തിയില്ലെ സ്ഥലങ്ങളാണ് നമ്മള് കൊട്ക്കല്. അവരെ നമ്മള് ബുദ്ധിമുട്ടിക്കാറില്ല. രാവിലെ മാത്രെ പണിയുള്ളൂ. അഞ്ച് മണി കഴിഞ്ഞാ പിന്നെ അവരെ പണി കഴിഞ്ഞ്‌. അഞ്ച് മണി വരെയെ ഇള്ളൂ അവർക്കുള്ള ഡ്യൂട്ടി. ഉം. പിന്നെ സൺ‌ഡേ ലീവു ആണ്. ആഹ് ഒക്കെണ്ട്. അവര് വിശ്രമൊന്നില്ലെങ്കിലും അവര് പറയലാണ്, വിശ്രമിക്കാൻ പറയും.
ഉം. ആഹ്.
ആഹ്.
അപ്പോ നിങ്ങളെ വീടെത്ര സ് ക്വയർ ഫീറ്റിലാണ് നിക്കണതപ്പോ? ഈ ഫാമുകളും
ആഹ് അത് വീടൊരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്. പിന്നെയൊര്
നൗ
ഓഹ് ഒരു നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഫാമ് കെടക്കണേ.
ആന്നോ?
ഉം.
നമ്മക്കവിടെ വന്ന് കാണാൻ പറ്റ്വോ? നമ്മക്കൊരു പോത്തിനെ എട്ക്കണന്ന്ണ്ട്.
വരുമ്പോ വിളിക്ക വിളിച്ചു വരണംന്നൊള്ളൂ. ഉം. ഫുഡ്ഡ് അറേഞ്ച് ചെയ്യണ്ടേ? ഉം. ഞങ്ങളിവിട്ക്ക് വര്ണ ആൾക്കാരെയൊന്നും ഫുഡ്ഡ് കൊട്ക്കാതെ വിടാറില്ല. ഉം ഉം.
കോഴിഫാമോ അങ്ങനെ എന്തോ ഇണ്ട്, അതു ഇണ്ട് പറഞ്ഞിട്ട്?
കോയി, കോയീൻ്റെ മുട്ടയും കോയിന്റേ കാഷ്ഠവും.
ഏഹ്.
ഉം. രണ്ടും വെക്കും പിന്നെ കോഴിനെയും വെക്കും. ആഹ്. വളമായിട്ടും കൊടുക്കും കോഴിന്റെ എറച്ചിയും കൊടുക്കും, മുട്ടയും കൊടുക്കും. മുട്ടയിടുന്ന കോഴിയാണ്.
നാടൻ മു, നാടൻമുട്ടയൊക്കെ ഇണ്ടാവൂല്ലേ?
ആഹ് നാടൻമുട്ട ഇണ്ടാകും.
നാടൻമുട്ട നല്ലതാണല്ലോ കുട്ടികൾക്ക് കൊട്ക്കാന്. ആഹ്.
പിന്നെ തേനിന്റെ കൃഷിണ്ട്. തേനും കൊടുക്കും. ഉം. ആഹ് തേൻ കൃഷിയിണ്ട്. ആഹ്. ആഹ് നാടൻ തേനാണ്.
ഉം. അതിനൊക്കെ എങ്ങനെയാ നമുക്ക് ഒരഞ്ഞൂറ് അഞ്ഞൂറിനായിട്ട് ഇതിനൊക്കെ എത്ര വരും?
ഒരു കു അഞ്ഞൂറിന് അഞ്ഞൂറ്റി അയ്മ്പുർപ്യാവും.
ഉം.
ഉം ഒരു ലിറ്റർന് ആയിര്ത്തി ഇരുന്നൂറ്പ്യ
ഓ എപ്പളും എപ്പളുണ്ടാവോ ഇങ്ങളാടെ പൈ
ആഹ് എപ്പളുംണ്ടാവും
ഓഹ്
ഉം ഞങ്ങൾ ഡൈലി ഇവട്ന്ന് രാവിലെ പോയി എടുത്ത് വരല
ഓ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യ
ഇല്ലല്ലല്ല ബുക്കെയ്യണ്ട എപ്പളും ഇണ്ടാവും
ഉം ങ്ങനെ വെര്നോര്ക്ക് തേന് ടെസ്റ്റ് ചെയ്യാനും കൊടു
ആഹ് ഉം ആഹ്
ഉം ഒരീസം വെര്ണ്ടി വിസിറ്റെയ്യാൻ
ഓ ഞങ്ങൾ തീർ
ആഹ് എന്തായാലും ഞമ്മക്കൊന്ന് പരിചയപ്പെടണം
ഞങ്ങളെയ് കുടുംബശ്രീയിലെ അംഗങ്ങളെയൊക്കെ കൂട്ടി റ്റ് ഞങ്ങള് വരണമെന്നുണ്ട് ഞങ്ങൾക്കൊരു കുടുംബശ് ശ്രീലൊര് ത് തൊടങ്ങണം എന്ന്ണ്ട് ചെറിയൊരു ഫാമായിട്ട്
ആഹ്
അപ്പൊ നിങ്ങള് നല്ല കർഷ് ഷകനാണ് നിങ്ങളിന്ന് ഒരുപാട് അറിവുകള് കിട്ടുമെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ങ്ങളെ കോണ്ടാക്ട് ചെയ്തത്
ആഹ് ഞാൻ നല്ലൊരു കർഷകനാ
ഔ നിങ്ങൾ തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പി
അല്ല മേഡം വ്വടെ ആരോട് ചോയ്ച്ചാലും അറിയാം ഉം ഞാനട്ത്ത കർഷകശ്രീ രണ്ടു വട്ടം എനിക്ക് കർഷകശ്രീ അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുള്ള വ്യ ക്തിയാണ് ഞാൻ ഉം ഇവിടെ ആരോട് ചോദിച്ചാലും പറയും അവാർഡ് കിട്ടിയത് എനിക്കാണ്
ഇങ്ങക്കാണ്
അങ്ങനെ തന്നെ അതെ അതെ വെരാം വെരാം എല്ലാവർക്കും വരാം ആഹ് ആഹ് ആഹ് സ് അഹ് ഓക്കെ ഉം ഉം ഉം ഉം ഉം ഉം ഉം ഉം അടുത്ത അവാർഡ് ഇഹ് ആലോചിക്കുന്നുണ്ട്